ഹലോ
ഹലോ ആ കേക്ക്ന്നുണ്ട് എന്തെ ക്കെയാണ് വി വിഷം
നല്ല വിശേഷം. ഒരു പണില്ല. ഭക്ഷണം കഴിച്ചിട്ടില്ല ഭശക്ഷണം കഴിക്കാൻ ഇങ്ങനെ എണി
ഓ അയ് ശരി ടൈം ആയല്ലോ ല്ലെ എത്ര മണിക്കാ ഫുഡ് കയിക്കാറ് എത്ര മണി ക്കാ ഫുഡ് കഴയിക്കാറ്. നേരത്തെ കയിച്ചാറുണ്ടോ?
ഇല്ലേ അങ്ങനെ ഒന്നുല്ല രണ്ട് മണിന്റെ ഉള്ളിലായിട്ട് എപ്ലേലും
ആ അതെ അതെ ചെലപ്പം രാവിലത്തെ ചായം തന്നെ ലേറ്റ് ആയിട്ടുണ്ടാവൂല്ലേ.
ആ ആ ആ പത്ത് മണിക്ക് എന്തേലും കയി എണീക്ക് കൊർച്ച് വൈകും. കഴിച്ചിട്ടില്ലെങ്കി പിന്നെ കൊ ച്ച് നേരത്തെ കഴിഞ്ഞു
ആ വിശപ്പിനന്സരിച്ച്ല്ലേ. ഞാനങ്ങനെ തന്നെ ഞാന് മക്കളൊക്കെ പോയി കയിഞ്ഞാ പിന്നെ ഒന്ന് റിലാക്സ് ആയിട്ടാ രാവിലത്തെ ഫുഡ് കഴി ക്കൊള്ളൂ അതിന്റെടെകൂടെ ഫുഡ് കഴി ക്കാല്ലൊരു ഗ്യാപ്പ് കിട്ടൂല്ല ഏ ആ അപ്പൊ പിന്നെ ഒന്ന് റിലാക്സ് ആയിട്ട് കഴിക്ക്ണാണല്ലേ ബെറ്റർ
ആ സ്കൂൾക്ക് പോകുമ്പോത്തിന് ഒരു തടി ടിയാണല്ലോ
ആ അതെ ആ ഒര് ടൈമില് നമക്ക് ഒരാൾണ്ടായാലും രണ്ട് ഴയായാലുണ്ടായാലും ഒക്കെ ഒരേ പോലെ അപ്പൊ എനിക്ക് രണ്ടാൾക്കാരെ പറഞ്ഞേക്കാണ്ട് അപ്പൊ അവര് പറഞ്ഞേക്കുമ്പോക്ക് ഏ
ന്നാ
ആ ടൈം എത്ര പെട്ടെന്നാ പോവാ. ഉം അതെ അതെ അതെ അതെ എത്രേ നേരത്തെ നീച്ചാലും പ്രത്യേകിച്ച് ഇപ്പം നല്ല മയാണല്ലോ അപ്പൊ മഴയാവ്മ്പെ രാവിലെണീക്കാനും തോന്നൂല്ല അങ്ങന് ത്തരവസ്ഥേ ഉം മക്കളെ വിളിച്ചാൽ അവരേണീക്കൂല അവടെന്താ പാട്
ഇവിടെ ഇന്ന് വെയിലാണ്
ആ അണല്ലേ ഉം ഇന്ന് വേടിം വെയില്ണ്ട് നല്ല വെയില്ണ്ട് ഇന്നലെ ഒരു രണ്ടൂസായിട്ട് അത്യാവശ്യം നല്ല മഴണ്ടായിരുന്നു ആ അതെ അതെതെ
കൊഴപ്പല്ലല്ലോ ഡ്രസ്സോക്കെ കൊറേ ഒണങ്ങാനൊക്കെണ്ടായിനി ഡ്രസ്സൊക്കെട്ട്ക്കാണ്ട്
അതെ മഴയായപ്പോ രണ്ടുസത്തെ ഒണങ്ങാണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ പൊറത്തിട്ട് ഏകദേശം ആയിട്ടുണ്ടാവും ഇപ്പൊ മക്കള് വരുമ്പോഴക്കൊക്കെ അതൊക്കെ എട്ത്ത് വെക്കാണ്ട് ഉം ഇപ്പൊ രണ്ട് മൂന്ന് ജില്ലക്കൊക്കെ അവധിയുണ്ടല്ലോല്ലേ ല്ല മഴായിട്ട് സ്കൂൾകൾക്കൊക്കെ ആ അതെ അതെ അതെ കോഴിക്കോട് കാസർ ക്കോട് കണ്ണൂർ അവിടെക്കെനല്ല മഴയാണ് ഞാന് അവിട്ത്തെ സ്റ്റു കു കുട്ട്യാളൊക്കെണ്ട് ഞാന് ട്യൂഷൻ ചെയ്യ്ണ്ടേ അപ്പം അവര് അവിടുത്തെ ക്കണ്ട് അപ്പൊ അവിടെ എങ്ങനെ പറഞ്ഞേക്ക അവര് മിസ്സെ സ്കൂളില്ല ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വോയ്സ് ഒക്കെ അയക്കും
ആഹ് ആഹ് ഏത് സബ്ജക്റ്റാ ട്യൂഷൻ ചെയ്യണ
ആ ഞാന് പിന്നെ എല്ലാ ക്ലാസ്സും ഇട്ക്കും പിന്നെ ബേസ് കൊടുക്ക്ണ്ട് അെ ഒരു അക്കാദമിന്റെ കീ ലായിട്ട് അങ്ങനെ വർക്ക് ചെയ്യാണ് ആ അതുപോലെ അതുപോലെ അതുപോലെ തന്നെ ഉ അതുപോലെ ഇപ്പോ ഒരുപാട് പ്ലാറ്റ്ഫോമ്കൾണ്ടല്ലൊലെ ന്റെ മാം ആ ആ അതെ ങ്ങള് ആടെ വർക്ക് ചെയ്യുന്നത് അതിലിപ്പോ കൊറേ ഒരു രണ്ട് വർഷം ത്തോളായി കേറിട്ട് ആഹ് പിന്നെന്താ ആ സാലറിയൊക്കെ കിട്ടും കറക് റ്റായിട്ട് കി ട്ടും കറക്റ്റ് ആയിട്ട്ർഞ്ഞാ നമ്മള് വൺ മന്ത് ഇരുപത്താറ് ക്ലാസ് ഒരു മാസത്തിൽ ഇരുപത്തിറ് ക്ലാസ് സൺഡേ ലീവ് വരുവല്ലോ ആ ഇരത്താറ് ക്ലാസ് ത് കഴിഞ്ഞ നമ്മള് കംപ്ലീറ്റെയ്താല് പിന്നെ നമ്മള് ഫോമ് അതായത് ഒരു സാലറി ഫോം ഉണ്ടാവും അത് പൂരിപ്പിച്ച് കൊട് ത്താല് മിനിമം ഒര് ഒ പാട് പിന്നെ മെന്റേഴസ് ഇണ്ടാവും അപ്പൊ അവരുതൊക്കെ കൊടുത്ത് നമുക്ക് ഓരോന്നോഓരോന്നായി കൊടുത്ത് രണ്ടുസം മൂന്ന് ദിവസം അതി ഉള്ളിലായിട്ട് നമുക്ക് സാലറി കേറും ഡയറക്റ്റ് ആയിട്ട് ഗൂഗിൾ പേലെന്നെ കേറും പിന്നെ ആ പിന്നെ ഒരു കുട് കുട്ടിക്ക് ഇത്ര രൂപ വെച്ചിട്ട് അങ്ങനെണ്ടാകും അങ്ങെ എത്ര കുട്ടികളണോ നമ്മള് പഠി പിക്ക്ണെ അതിനനുസരിച്ച്ണ്ടാവും പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടും കൊടുക്കും ഇൻഡിവിജൽ പറയുമ്പോ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ അതിന് പിന്നെ വേറെ പേയ്മെന്റ് ആണ്
ആ ആഹ് അ ഞാനില്ല കല്യാണത്തിന് മുമ്പ് വർ
ആ ആണല്ലേ ആഹ് അത് ശരി ആഹ ഇനിയിപ്പോ അവസരങ്ങളൊക്കെ ണ്ടാവുഅ ല്ലോ
ആഹ പ്പൊ ഇന്റെ കുട്ടി ചെറുതായോണ്ട് ഡിഗ്രി ഉണ്ട് പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാന് കമ്പ്യൂട്ടർ പഠിച്ചു
ആഹ് ആ എന്നാലും മക്കളൊക്കെ കൊർ റച്ചായി കഴിഞ്ഞാല് നമുക്ക് ഇപ്പ വീട്ടിലിര്ന്നാട്ടെന്നെ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വീട്ടിലിരുന്ന് നമ്മള് ഫോൺ ഉപയോഗിച്ച് ചെയ്യാനും പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് പണ്ടത്തെ പോലൊന്നു അല്ല ഏ പണ്ടക്കരെ പൊറത്തുന്നെ പോയി ജോലി ചെയ്യണമായിരുന്നു ആ ഇപ്പൊ സ്ത്രീകൾക്കന്നെ വീട്ടിലിരുന്നാ തന്നെ ഏത് വയ്യും ആ ഉണ്ടല്ലോ ആ വർക്ക്‌ഹോമായിട്ട് ഒരുപാട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ മക്കളൊക്കെ വതായാലും കുറച്ച് ത്തേക്ക് പോവാാലോ ഇപ്പൊ ജോലി ഇപ്പൊ പ്രയാസ ഇില്ല ഇപ്പത്തെ കാലഘട്ടത്തില്ൽ ഇപ്പൊ ഒരു ഓഫീസില ഇപ്പോ നിങ്ങള് ഒരു കമ്പ്യൂട്ടറിന്റെറെതക്കെ പഠിച്ച ഒരാളായണ്ടണ്ട്ന്നെ ഓഫീസ് വർക്ക് തന്നെ ചെയ്യാം ഏ അതെ
എനിക്ക് താല്പര്യംൊണ്ട് ഇപ്പൊ ഇപ്പൊ കുട്ടിക്ക് ഒന്നര വയസ് കായിറ്റുള്ളൂ ഒന്നര വയ
ആ ആ അതെ അതെ ആ അവര ചെറിയ മക്കളാവ നമ്മക്ക് അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അക്ക അത്രയും വിശ്സിിച്ചേപ്പിച്ചു പോകാൻ പറ്റിയ ആൾക്കാരൊക്കെ വേണം ഏ അതില്ലാതാകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ് ബുദ്ധിമുട്ടാണ് പിന്നെക്ക് നല്ല വർെങ്കിൽ ചെയ്യണം ണ്ട് കുറേ ഓൺലൈൻ വർക്കൊക്കെ നോക്കി ഇന്ന് ഞാൻ ശെനി തക്ക ലിംഗവാടിന്
ആ ശരി ആ അ അങ്ങ് അങ്ങനെകൊറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തിനായാലും റിസ് അതിന്റതായിട്ട് ബിസ് ഉണ്ടാവുംഏഹ് ബസ് എടുക്കാതെ നമുക്കൊന്നും ആരും കൊണ്ടുവ വന്നരില്ല നമ്മള് മുന്നോട്ട്റങ്ങാ മാത്രേ എന്തേലൊക്കെ കിട്ടയുള്ളൂ നമുക്ക് വേണംന്ന് വെച്ചന്നെ ഇറങ്ങണം അതിന്റെ അടുക്ക് നമുക്കൊരു മടി പിടിക്കുക അല്ല ഈ പ്രൊഡക്ടിന്റെ കാര്യാലും ഇനിയിപ്പ ഈ നിങ്ങള്ൾ പറ പോോലെ ഈ അക്കാദമി ഞാൻ പറഞ്ഞപ്പോ ട്യൂഷന്റെ ഇതൊക്കെ അ്മിഷൻസ് കൊണ്ടുവരക അങ്ങനെ ഓരോ ഇതുണ്ടല്ലോ അപ്പൊ അതൊക്കെ ക്കെ വരുമ്പോ സ്വഭായിമായിട്ട് നമുക്ക് ഫസ്റ്റില് ട്രൈ ചെയ്തിട്ട് കിട്ടാത്തപ്പോ നമുക്ക് നിരാശ ഉണ്ടാവും പിന്നെ നമ്മള് അത് ഓർ ം ചെയ്ത് പിന്നെ എന്ത് വന്നാലും വേണ്ടില്ലന്ന് വിചാരിച്ചിട്ട് ർ അങ്ങനെ നമ്പേഴ്സ് ഒക്കെ കളക്ട് ചെയ്ത് നമ്മള് വിളിക്ക കോൾ ചെയ്യ പിന്നെ നമ്മള ഫാമിലി റിലേറ്റീവ്സിലൊക്കെ എന്നെ ചോദിക്കാ അപ്പൊ തന്നെ നമുക്ക് അഡ്മിഷൻസ് ഒന്ന് കിട്ടിയാ പിന്നെ നമുൊരു ഇൻട്രസ്റ്റാ പിന്നെ അതിനുംുണ്ടല്ലേ വേറെക് എക്്ട്രാ പയ്മെന്റ് നമുക്ക് ഇതി കിട്ടും മനസിലായോ പിന്നെ ആ പ ആ ഒരാള് അഡ്മിഷൻ ഉണ്ടെന്നെയ്ഞ്ഞാൽ അതിനൊരു പ്രൊമോട്ടിംഗ് സാലറി എന്നിട്ടൊരു നൂറ് രൂപയ അല്ലെ ഇരുന്നൂറ് അങ്ങനെക് കിട്ടും ഇന്റിവിജലാണുണ്ടെങ്കില് പിന്നെ മുവായിര ത്യാണല്ലോ ഒരു കുട്ടിക്ക് അപ്പൊ അയിനൊക്കെമുക്ക് പ്രമോല് അല്ലാരെയ്ട് ഇരുന്നൂറ്റി അമ്പപത് രൂപ കിട്ടു ഒര അഡ്മിഷൻ കൊണ്ടൊന്നാല് പക്ഷെ നമുക്ക് അ ത്യാവശ്യം ഒരു കമ്മ്യണിക്കേഷൻ സ്കില്ലൊക്കെ ണ്ടെങ്കില് അ ആള് പിടിച്ചു നിർത്താള്ളോരു കൈവ്ണ്ടേ നമുക്ക് പറ്റും
നിനക്ക അതുണ്ടല്ലോ പ്പ ഇപ്പതാ സംസാരിച്ചക്കക്കോ
ആഹ് ഞാൻ വിന്നെ ഇപ്പൊ രണ്ട് വർഷത്തൊള ആയിട്ട് തില്ലി എ കൊഴപ്പല്ലതെ പോണ് ണ്ട് ആ അതെ ആ കോൺഫിഡൻസ് വേണം. ഫസ്റ്റിലൊരു ടെൻഷൻ ഉണ്ടാവും മക്കളെ എങ്ങനെ പഠിപ്പിക്ക അവർക്ക് പറഞ്ഞാ മനസ്സിലാവോന്നുള്ളത് പിന്നെ മക്കളീം പോരൻറ്സിനെഅണ്ട് ആഹ് അതാണ് അതാണ് അതാണ് ആ യെയ്മായികിട്ടും പിന്നെ എന്താ അറിയോ ഇതില് ക് ഒരാഴ്ച്ചത്തെ മുക്ക് ട്രെയിനിങ് തരോല് ടീച്ചഴസിന്റെ എപ് പ പ്ലസ്ടുക്കെട്ത്താട്ട് ചെറിയ കോഴ്സ്ക്കെടുത്തട്ട് കുട്ട്യാളെപഠിപ്പിക്കുണോരെ ക്കെണ്ടാവൂല്ലോ അപ്പൊ വരാസ് ത വോയ്സ്
ഇന്നോട് കുറെേ ആൾക്കാര് ഇങ്ങനെ ഈ ഓൺലൈൻ വർക്ക് ചെയ്തിൽ അങ്ങനെ പരിചയ കുറെേ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചു ഇങ്ങനെ എന്താ അത്ണ്ട് കൂടുന്നൊ പക്ഷെ ഇനി ഈ എന്നാൽ ഫി അങ്ങനെ പഠിപ്പിക്കാൻ പറ്റി ഒരു വല്യോരു ടീേചേസിന് താല് രല്ല ഇ പിന്നെ ഇനി കുഴപ്പല്ലാത്തരിതണ്ണാലും റ്റുവേഷൻ അങ്ങനെയല്ല ന്നാ ഞാൻപ്പോ ഇന്റെ കല്യാണം കഴിഞൊട്ന്ന വീട്ടിലാണ് അപ്പൊ അവിടെ ഓടിട്ട വിട അമ് മൗത്ത് സൗണ്ട് നമുക് പ്രൈവസി കിട്ടൂലല്ലോ
ആ അതാണ് പിന്നെന്താറിയോ ചെറിയ മോളൊക്കെ ആകുമ്പോ അവര് ആ ഒരു മണിക്കൂറാന്ന് പറഞ്ഞിട്ട് കാര്യല്ല ആ ഒരു ടൈമിൽ അവരെ ഏൽപ്പിക്കാനും കറക്റ്റ് ആായിട്ട് നോക്കാനും ഒരാള് വേണം ആ് ഒരാൾ വേണം അവര് സൗണ്ടൊക്കെ കേൾക്കും ആ പിന്നെ ആ ബാക്ക്ഗ്രൗണ്ടില് ഒരു വോയിസ്